ഹലോ
ഹലോ
ഹലോ കടന്നോ?
ഇല്ലല്ല ഇതാ ഫുഡ് കഴിച്ച ഇങ്ങനെ ഇരിക്ക
അത് ശരി മക്കളൊക്കെ?
ആഹ് മക്കളൊറങ്ങി
അത് ശരി ഉം
അവിടെ ഫുഡ് കഴിച്ചോ? ഓ മഴന്നെ ഉള്ളു
ആഹ് ഇവിടെ ഇന്നൊന്നും ഇ അത്ര ഇല്ല കുറച്ചേള്ളൂ
ആഹ് ആഹ് ഇവിടെന്ന് രാവിലെ ഒരു പത്തരക്കൊക്കെ ഭയങ്കര മയ
ആഹ് കുട്ടികൾ സ്കൂൾ പോകണ ടൈ സമയതെക്കാരം
ആഹ് അതെ അതെ
ആഹ് ശരി ആ ഒക്കെ ഒറങ്ങിക്കാണല്ലേ അതന്നെ ഒരു സോ ഒന്നും കേക്കാത്ത
ആഹ്ഞാന് പിന്നെ ഇന്ന് വീട്ട്ക്ക് വന്ന്ക്കാ ഹസ്ബൻറിന്റെ വീട്ട്ന്ന്
അത് ശരി
എന്റെ വീട്ടിക്ക് വന്നാക്കാ നാളെ വെള്ളി
അപ്പം മദ്രസ പോവും ആഹ് അത് ശരിയ അത്ശരി ആഹ് ശരിയാ
ആഹ്
സ്കൂൾക്ക് പിന്നെ അവിടുന്ന് പോവാൻ പറ്റോ
ആഹ് പോവാ രാവിലെ ഇവടുന്ന് ഒരു ആഹ് ഒരു എട്ട് മണി ആവുന്ന സമയത്ത് പോയി കഴിഞ്ഞാല് അരമണിക്കൂറോണ്ട് അവിടെത്താ
ആഹ ശരി ശരി അവരെ കൊ ണ്ടാക്കണോ?
ഇല്ല ഓട്ടർഷ ഏൽപ്പിച്ചക്ക
അതെ
ഉം
അത് ശരി ഞങ്ങക്കും ഇപ്പഅത് ഇന്ന് ഇന്നലക്കെ ഇന്നലെ നല്ല മഴേരുന്നു ഒരു തോർച്ചി ഇണ്ടായിരിന്നില്ല ഇന്ന് ഒരു കൊറച്ചക്കൊരു കിട്ടി ഉം ഉം
അല്ലെ ഈ ഈ വർഷം ഇപ്പൊ മഴ കുറ ആ
എങ്ങനെ?
റേഞ്ചിന് പ്രശ്നണ്ടോ റേഞ്ചിന്റെ പ്രശ്നണ്ടോ അവിടെ?
ചെറുതായി
ആഹ് സൗണ്ട് കമ്മിയാണ് ആഹ് അത് ശരിയ അത്ശരി മഴ പെയ്യ് ഇപ്പം മഴ പെയ്യുണ്ടോ?
ഇപ്പല്ല
ആഹ് അത് ശരി അത്ശരി
ഇപ്പാന്ന നിന്ന്ക്ക്ണ്ഇതവരെ ഇണ്ടേ നി
ആഹ് ഇടക്ക് വെച്ചിട്ട് സൗണ്ട്ഇത് മുറഞ്ഞു മുറിഞ്ഞ ശബ്ദം കേൾക്കണേ
ആണോ ആഹ് അത് ഇവടെ കുറച്ച് ടവർ കുറവാ അതെ അതെ
ആഹ് ശെരി അപ്പൊ അങ്ങനെയൊക്കെണ് വിശേഷം. എന്നിട്ട് വീട്ടിലാരൊക്കെ ഇണ്ട്
അവടെ ഇന്റെ വീട്ടില് ഇപ്പൊ അനിയതിം ഉം രണ്ട് മക്കളും ഇന് ഞാനും മോളു
അത് ശെരി നിനക്ക് ചേട്ടനില്ലേ
ഇല്ലല്ല ഞങ്ങള് രണ്ട് പെൺകുട്ടികള
ആഹ അത് ശെരി വാപ്പക്ക് എന്താ പരിപാടി
അയ്ശരി അപ്പം അങ്ങനെ പിന്നെ ഇം ഇമ്മ വീട്ടിൽ വന്നിട്ടക്കെ നിക്കലില്ലേ നിങ്ങളെ
ഓഹ്
അയ്ശരി. അനിയത്തിനെ അവട്ക്കടുത്താ കെട്ടിച്ചിക്കണെ
ആഹ് അവളെ ഒരു കിലോമീറ്റർ ഡിഫറന്റ്
അയ്ശരി അയ്ശരി ഉം ഉം അപ്പൊ അങ്ങനെക്കൊണ് അവിടുത്തെ വിശേഷങ്ങൾ ഉം
ഇനി അവിടുത്തെ വിശേഷം പറഞ്ഞോളി
ഇവിടെ ഇന്ന് മ മയ മഴ അങ്ങനെ കൂടുതലായിട്ടില്ല പിന്നെ പുറത്ത് ഇൻക്ക് ഈ കാലുവേദനനെണേ ഈ തണുപ്പായല്
ആഹ് അത് എല്ലർക്കും അതേ സ്ഥിതിയ
ആഹ് ഈ ടൈൽസും കൂടീം തീരെ പറ്റില്ല ഇൻക്ക്
ആഹ് ആഹ് ആഹ് കടച്ചിൽ കേറും മേലോട്ട്
അതെ അതെ ഇന്ക്ക് മറ്റേ നമ്മള ഈ ബ പ്രസവ ടൈ എ സമയത്ത്ണ്ടാവൂലേ ഇത് വെരി ക്കോസ് വെയ്‌നൊ അങ്ങനെ എന്തോ ഒരു അസുഖം
ആഹാ അയിന്റെ ഒരു പ്രശ്നുണ്ട് ണ്ട്ണ്ട് പോയി അതെ അതെ തണുപ്പായല് ഭയങ്കര ബുദ്ധിമുട്ടാ കടഞ്ഞിട്ട് വേദനിച്ചും
ആഹ് ഇവിടെ ഒരു അമ്മായിന്റെ മോള്ക്കും നല്ല ഉണ്ട് നരമ്പ് ഇങ്ങനെ എടുത്ത് പുടിച്ചു ഒരു പച്ച കളറില്
ആഹ് പുറത്ത് ക്ക് കാണിക്കും
ആഹ് പുറത്ത്ക്ക് കാണിക്കുന്നുണ്ട്
അവളെ ഡോക്ടറെ എന്തെങ്കിലും കണിച്ചോ
അവള് കൊറെ കാണിച്ചിക്ക് ക്ഷേ അത് മാറൂല ഞ്ഞി വേറെ എവിടെക്ക അയിന് അതിന് വേണ്ടി മാത്രം നോക്കുന്ന ഡോക് ഡോക്ടർമാരുണ്ടല്ലേ മറ്റേ ഇഞ്ചക്ഷൻ വെച്ച് അയിത്തെ ബ്ലഡൊക്കെ കളഞ്ഞ് ചെ ചെലോർകൊക്കെ അത് പൊട്ടി ആകെ ബുദ്ധിമുട്ടാവുന്ന തൊക്കെ ണ്ട്
ആഹ് അതെ അത് പിന്നെ അയിന് പ്രത്യേക ചികിത്സല്ലാന്ന പറയട്ടോ
അതെ ഞമ്മള് അത് ഡെലിവറി സമയത്ത് ഞമ്മള്ത് ശ്രദ്ധിക്കൂല
അതെ പിന്നെ പറയന്തറിയോ നിന്നിട്ട്ള്ള ജോലികള് കൊറേ നേരം ചെയ്യരുത് ന്ന്
ആഹ് ആഹ് അതെ അതെ അതെ
അപ്പോ ഞാന് ഡോക്ടറെ കണിച്ചപ്പോ അതാ പറഞ്ഞ
ആഹ് ഞമ്മള് കുറച്ച് തടിയൊക്കെ ള്ള ആൾക്കാരാണെങ്കില് ഞമ്മക്ക് വെയിറ്റ് താങ്ങാൻ വെയ്ക്കൂലല്ലോ കാലിനല്ലേ എല്ലാ വെയിറ്റും പോകുന്നേ
അതെ അത് വെരിക്കോസ് വെയിന് പിന്നെ അങ്ങനേം വരും പിന്നെ കാലുവേദന അത് പൊതുവേ തന്നെ തുടങ്ങും
ആഹ്
വേദന വരുമ്പോൾ അങ്ങനെ സംഭവിക്കും
ആഹ്.
എന്താണെങ്കിലും ഞാൻ കാണിച്ചപ്പോ അന്ന് പിന്നെ ചേലോര് പറയണണ്ട് ഇതിന് മരുന്ന് കുടിക്കയാണെങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവൻ അതിനു മരുന്നു കുടിക്കേണ്ടി വരും.
ഈ തൈറോയ്ഡിലും ഷുഗറിനൊക്കെ കുടിക്കുന്ന പോലെ അല്ലെ.
അതെംഅപ്പൊ ഞാൻ പിന്നെ അയിന് നിന്നിട്ടില്ലേ. ഇതിങ്ങനെ വേദന വരുമ്പോ ചെരുപ്പിട്ട് നടക്കും.
ആഹ് ഇതിന് ആയിട്ട് ഒരു ചെരുപ്പൊക്കെ ഇങ്ങനെ പരസ്യത്തില് കാണിക്കൂല്ലോല്ലേ?
ആഹ് ഓർത്തോ പ്ലസ്.
ആഹ് പക്ഷെ അതൊന്നു വാങ്ങി നോക്കിക്കൂടെ?
അത് വാങ്ങി നോക്കിയാ ആ ചെരിപ്പ് ഇപ്പൊ പൊട്ടി രണ്ട് മൂന്ന് വർഷം ഉപയോഗിച്ചു. ആഹ് കുറവുണ്ട് കുറവുണ്ട്.
ഓ അപ്പൊ ഇനിയിപ്പോ പൈസ ചെലവായാലും ഒന്നു വാങ്ങിയിടുവ തന്നെ നല്ലത്.
അതെ അതിന്റെ ഒരു ഇതെന്താന്നറിയില്ല അത് അത് ഇടുമ്പോ എനിക്ക് യാത്ര ചെയ്യുമ്പൊക്കെ പുറത്തു കൂടൊക്കെ പോകുമ്പോ ഒരു കുറവുണ്ടാവുന്ന പിന്നെ നമ്മ പിന്നെ നമുക്ക് ആഹ് വേദന ഉണ്ടാകുക നമ്മളെ ആഹ് ഇത് ടൈം ഇത്ണ്ടാവൂലേ
ആഹ് അതെ അതെ ആഹ് പീരിഡ് ടൈമില്.
ആഹ് അതന്നെ
ഉം
അപ്പോഴാണ് അതെന്റേതൊരു ഇതുണ്ടാവുക
ആഹ് ശെരിക്കിനും അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആഹ് സമയത്താ.
മം.
ആഹ് അവള് പറയുന്ന കേക്കാം ഉം കാല് നിലത്ത് കുത്താൻ പറ്റൂല വേദനയായിട്ട്.
ആഹ് ആഹ് അത് ശെരിയാ ശെരി. ചിലവർക്ക് അത് നല്ല വന്നിട്ട്
യെത്തിക്കുവുണ്ട്.
അതും ഈ പ്രസവ സമയത്ത് ഇണ്ടായതാ?
ആഹ് അവൾക്ക് ഫസ്റ്റത്തെ പ്ര പ്രസവം കഴിഞ്ഞേന്റെ ശേഷമാണ് അവൾക്ക് അത് വന്നത്.
ആഹ് ആഹ്.
അത് പിന്നെ രണ്ടാമത്തെ കുഞ്ഞിനെ ഉണ്ടായിരുന്ന സമയത്ത് ഓ ഒരുപാട് ഇടങ്ങേറായി.
അത്ശെരി ആഹ് അത് വന്ന് പെട്ടാ പിന്നെ ഇച് രണ്ടാമത്തേന്.
ആഹ് ആഹ്.
എന്തായാലും അപ്പൊന്നും അങ്ങനെ വലിയ വേദന ഒന്നും വന്നില്ലാട്ടോ.
ആഹ് ആഹ്.
അപ്പൊക്കെ വേഗം പിന്നെ സാധാ പ്രസവവേദന സമയത്ത് പിന്നെ ഇതൊക്കെ എന്തൊരു വേദനയാ
അതന്നെ അപ്പൊ ഇതൊന്നും ഒരു വേദനല്ല.
നിന്റെ രണ്ടും എന്താ നോർമലാ
അല്ല അല്ല.
ആഹ് ആഹ് സിസ്
എനിക്ക് രണ്ടും സിസേറിയൻ തന്നാണ് ഓ ഓപ്രേഷ
എന്തേലും പ്രോബ്ലം എന്തേലും പ്രശ്നംണ്ടാ?
പ്രോബ്ലംന്ന് പർഞ്ഞാ പിന്നെ അതിന് മുന്നേ രണ്ടെണ്ണം പിന്നെ ആബോഷനായ്ക്ക്ണ്. ഡി എൻ സി ചെയ്തതാ
അഹ് ആഹ്.
അപ്പൊ പിന്നെ ഇവൻക്ക് കൊർച്ച് എന്താ പറയാ റെസ്റ്റ് ഫുൾ ബെഡ് റെസ്റ്റ് ആഒരു ലൈനിലേന്നു
അതേ.. രണ്ടെണ്ണം നിനക്ക് അങ്ങനെ ഡി എൻസി ചെയ്യേണ്ടി വന്നിട്ട്ണ്ടോ?
ഉം അതെ.
എ എത്ര മാസങ്ങളായിട്ടോ അതോ കൊർച്ചായിട്ടോ?
അത് ഒരു മൂന്ന് മാസ ടൈമില്.
മൂന്ന് മാസായിട്ടോ?
ആഹ്‌ അതെ അത് ഞ എനിക്ക് അത്രേ വയസ്സായിട്ടുണ്ടായില്ല. അപ്പൊ അതൊരു താങ്ങാല്ലൊരു കപ്പാസിറ്റി കൊറവോണ്ട്.
അഹ്‌ ആഹ്‌ അപ്പൊ നിന്റെ നേർത്തെ കല്ല്യാണം കഴിഞ്ഞോ?
എന്റെത് നേർത്തെ കഴിഞ്ഞ്, ഞാൻ ടെൻത്ത് പഠി ക്കുന്നോടു കൂടി കല്യാണം കഴിഞ്
എങ്ങനെ ഒമ്പാക്ലാസ്ന്നോ?
എട്ട്ന്ന്.
എട്ടാം ക്ലാസ്നോ? എങ്ങനെ? പത്ത് ന്നൊ.
അതെ.
ത്താം ക്ലാസ്സ്‌ന്നോ? അഹ് ആഹ് അത് ശരി ആഹ്‌ അപ്പ എസ് എൽ സി എഴുതിയിര്ന്നിലേ? പാസ്സായിലേ?
ഹലോ. എങ്ങനെ?
ത്ത് കയ്ഞ്ഞതും കല്യാണം കയ്ഞ്ഞ്